ആ എന്തൊക്കെ വർ ഓ കേക്കാൻ പറ്റുന്നുണ്ട് എന്തൊക്കെ വർ
ആഹ ആ നല്ല വർത്തനം ഫുഡ്
ഓ ഫുഡൊക്കെ കഴച്ച് നല്ല മഴയാണ്
അതെ ആഹ ഇവിടെയും ചെറുതായിട്ടുണ്ട് മഴ
ആഹ ഇിപ്പോ വല്ലാതെ അങ്ങട്ട് പുറത്തിറങ്ങാൻ കഴിഞ്ഞി ഇല്ല തിരുമ്പിയതൊക്കെ ബ റ്റില് അതുപോലെ ഉണ്ട് ചിക്കിയിട്ട് പോല ഇല്ല
ആഹ ഞാ തിരുമ്പ നിക്കാനൊന്നും പറ്റിുന്നില്ല നല്ല മഴന്നെയിരുന്നു പുറത്തക്ക ഒന്നും ഇറങ്ങാൻ പറ്റാതെ
രുമ്പടും നേരം കുറച്ചു നേര ഒരു ഇതുണ്ട് ഇനി അപ്പൊ ഞാ വേൻ തിരുമ്പി തിരു കഴിയുമ്പോ ത്തിന് മഴെയ്ത് പിന്നെ ഫുള്ള് ബക്കറ്റിലാക്കി വെച്ച് പിന്നെ എപ്പളങ്കിലും വെള്ളം വാരന വരെ മുറ്റത്തിടലണ്ടായിനി ഇപ്പ അതിനൊന്നും കഴിഞ്ഞിയില്ലന്ന് വെള്ള ഉറ്റി കഴിഞ്ഞാ പിന്നെ മേല കൊണ്ടോ ചിക്കീടല ഇന്നപ്പോ അതിനൊന്നും സമയം കിട്ടിയി ഫുള് ബക്കറ്റ് രണ്ട് ബക്കറ്റ് നിറച്ച സാധനം തീന് ഒരുമ്പി അടെ വെച്ചിട്ടേ ഒള്ളൂ
ഉം ഇവിടെ പിന്നെ മുളിൽ ഷീറ്റ് ഇട്ട കാരണം അങ്ങനെ അവിടെ
ആഹ പിന്നെ എനിക്കിണ്ട് കുറച്ച് ഭാഗം അടു കക്കളൻ്റൊഗ കുറച്ച് ീറ്റ് ഇട്ടതാണ് അപ്പോൾ ഞാന് ഇന്നല ഫള്ഷീറ്റിന്റെ തോട്ടിൽ തന്നെയാണ് ഇനിയിപ്പോ അതൊക്കെ എടുത്ത് വൈകുന്നേരം കൊണ്ട പോയിട്ട്േലെ ചിക്കിട്ട് വെള്ളം ഉറ്റണത് അടിയിൽ എന്നാല ഇപ്പം വെള്ളംുറ്റുമ്പോ മുറ്റത്താവുവല്ലോ അല്ല മുറ്റത്തായി പോയിക്കോളൂല്ലോ മേലെ പിന്നെ റൂമും ഡൈനിങ് ഹാള ഒക്കെയ ആാണ് അപ്പൊ അവിടെ പിന്നെ വല്ലാതെ അത് യൂസ് ചെയ്യേലാ എല്ലാരും വരുമ്പോക്കെ യൂസ് ചെയ്യാനല്ലാതെ അപ്പൊ അവിടെ കൊറെ അയല് കെട്ടി വെള്ളം ഉറ്റണ കഴിഞ്ഞാൽ പിന്നെ മേലെ കൊണ്ടെ ച്ചിക്കും
ആ
ഇനിയിപ്പോ വൈകുന്നേരായിട്ട് വേണോ അത് ആക്കാനെക്ക് വെച്ചിക്കുക
അത് അല്ലെങ്കി ഞങ്ങള് തിരുമ്പിയത് എടുത്തിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ട്
ആ മിഷീൻ കേടു വന്നുവടാ അതാ പ്രശ്നം ആ അത് പിന്നെ കൊറെ സമാധാനം അല്ലെ മെഷീനിൽ ഇട്ട് ഒണക്കുമ്പോ പിന്നെ വെള്ളിറ്റണ് പേടിക്കാനൊന്നും ഇല്ലല്ലോ
ഇല്ലാ പക്ഷെ നല്ല പുതിയതൊന്നും നല്ല പുതിയതൊന്നും ഇടാൻ പറ്റില്ലാ അപ്പൊ പെട്ടെന്ന് കേടരും
ആ മെഷീന് മെഷീൻ ഇട്ടാലല്ലേ
ആ അപ്പ അതൊക്കെ കല്ല് തന്നെ അലക്കിടുക്ക ചെയ്യാം
ആ ഇവിടെ കുറെ ആ മെഷീൻ കേടു വന്നിട്ട് എലി എന്തോ ചെയ്തതാന്ന് തോന്നുന്നുണ്ട് പിന്നെ അയ്മലേക്ക് നോക്കിയില്ലാ
ആ സാധാരണ മിഷേനായിരുന്നോ
അല്ല ഓട്ടോമാറ്റിക് ആണ് എല്ലോ അയിൽ തന്നെ കഴ്ണേ എടുത്ത ഒലമ്പണ്ട ഒന്നും ആവശ്യം വരൂല്ലാ പിന്നെ എല്ലാവരും പറഞ്ഞ് അതൊരു ഇതാ നല്ലൊന്നല്ലാ ഈ ഓട്ടോമാറ്റിക് മെഷീന് പിന്നെ ഇങ്ങനെ കുടിരിക്കലിന്നെ കിട്ടിയതേനി നമ്മള് സ്വന്തം വാങ്ങിയതൊന്നുല്ലേ നമ്മള് വാങ്ങുമ്പോ ല്ലേ നമ്മളതിന്റെ എല്ലാത്തൊക്കെ നോക്കീട്ട് വാങ്ങോള്ളു അപ്പൊ കുറ്റസൊക്കെ പ്പോ ഒരാള് ഓഫറ് യ്ത് തന്നതേനി പിന്നെ ഓഫറ് ചെയ്യുമ്പോ നമ്മള് നമ്മുക്ക് ഇഷ്ടോള്ളൂ അങ്ങനൊന്നും പറയാനൊന്നും പറ്റൂലല്ലോ അപ്പൊ ഇവിടെ എത്തി ക്കുമ്പോ ഓട്ടോമാറ്റിക്കിന്റെ പിന്നെ ഞാൻ കൊറെ യൂസ് ചെയ്തിട്ടോ ഞാൻ മക്കളെ പ്രസവത്തിനൊക്കെ സമയത്ത് ആ ഒരു കാര്യയാണല്ലോ
നന്ന നല്ല ഉപകാരാവും അപ്പ ഒക്കെ
പിന്നെ എല്ലാരും പറഞ്ഞ് അയില് തിരുമ്പണ നല്ല ഇതൊന്നല്ലാ ആ ഒരു ഒരു സമരം ഇതുണ്ടാവൂലാ മനസ്സിനൊരു പൊരുത്തം കിട്ടും ട്ടൂലാ ആഹ് അപ്പോം ഞാൻ പിന്നെ ഞാൻ ഒഴിവാക്കി വെച്ചു പിന്നെ ഈ ബ്ലാങ്കറ്റുകള് വല്യ വല്യ കനള്ളൊക്കെ ണ്ടാവൊല്ലോ അതൊക്കെ തിരുമ്പാന്തോട് തിരുമ്പല്ണ്ടേയ്നി പിന്നെ അത് എപ്പളെങ്കിലൊലൊക്കെ ഇണ്ടാവുള്ളൂ പിന്നെ അങ്ങനെ ഉപയോഗിക്കാതെ അങ്ങനെ പിന്നെ എലി എലീന്റെ ശല്യയുണ്ടായിനി ഇവടെ അങ്ങനൊക്കെ കൂടി ഇപ്പോ നോക്കുമ്പണ്ട് അടിയില് ഫുള്ള് ഇങ്ങനെ എന്തൊക്കോ വേസ്റ്റുകള് തൊയിഞ്ഞടുക്കണ് അപ്പക്കി തോന്നി എലിൻ്റെ എന്തോ ഒര് പ്ര പ്രശ്നം കൊണ്ടായിക്കു അകേടുന്നെന്ന്
പ്പൊ എല്ലിന്റെ അടിക്കെ എന്തേലും ചെയ്തിട്ടുണ്ടാവും
ട്ട്ണ്ടാവ് ആഹ് അതായിരിക്കും പിന്നെ അയ്മലേക്ക് നന്നാക്കാൻ ള്ളെ ഒരു ഇത് വന്നീ യില്ല്യ
ഇവിട്ത്തെ ഓട്ടോമാറ്റിക് ആണ് അതും എടക്ക് കേടെന്നിട്ട് പിന്നെ റിപ്പയർ ചെയ്തപ്പോ പ്പൊ കൊറെ പിന്നെ നിക്കും
ആഹ് ഇത്‌ പിന്നെ വാറൻ്റീം ഗ്യാരൻ്റീ എല്ലം കഴിഞ്ഞ് ഞ്ഞിപ്പം ആരേം വന്ന് നന്നാക്കെന്നെ വേണം പത്ത് കൊല്ലായി
ഏത് കമ്പനിയുടേന്നു
കമ്പിനിപ്പേതാ ഇനിക്ക് ഓർമ്മല്ല്യ
ആഹ് അല്ല ചെലേത് ന്ന നല്ല കമ്പിനിയേളും
ആഹ് കമ്പനിക്ക് വല്യ മോശൊന്നുല്ല്യ അഞ്ച് കൊല്ലത്തെ വാറണ്ടറിയും ഗ്യാരന്റിയും ഒക്കെ പറഞ്ഞതാ അപ്പളൊന്നും ഒരു കൊഴ്പ്പൂല്ലട്ടോ ഇപ്പൊ കേട് വന്നിട്ട് ഇപ്പൊ ര രണ്ട് വർഷൊക്കെ ആയിറ്റേ ഇണ്ടാവുള്ളൂ
ആഹ്
പിന്നെ ഇവരെ കൊണ്ടോന്ന് ആരും കൊണ്ടോന്ന് നോക്കീട്ടുല്ലാ ആഹ് പിന്നെ അയിന്റെ പ്രശ്നല്ലേയ്നെ ഇവടെങ്ങെ തോന ആളൊന്നുഇല്ല ഞാൻ ഹസ്ബൻഡ് മോളും മോന്റഉം ഒള്ളു അപ്പ പിന്നെ ഞാൻ പറഞ്ഞ് ഇഞ്ഞ് വെർതെ ബ്ലാങ്കറ്റ് തിരുമ്പുമ്പളാണ് പ്രശ്നാവ്അ പിന്നെ ഉം പിന്നെ ഒ കുറേ ഓലൊക്കെ സഹായിച്ചെരും അതോണ്ട് പിന്നെ അങ്ങനാണ്ട് പോവാണ് ഇപ്പൊ ഒരു കൈവേദന വന്നപ്പോ ഞാൻ ങ്ങനെ പർഞ്ഞീനി ങ്ങള് എങ്ങനെങ്കിലൊന്ന് അത് നന്നാക്കിച്ച് കിട്ടിയാ നന്നായിനിച്ച ഇ തീ പിയാൻ കയ്യുല
ആഹ്
തിരുമ്പാൻ ഞാൻ ഒരു ഒറ്റ കയ്യോണ്ട് തിരുമ്പും പക്ഷെ പീയുമ്പം ഭയങ്കര വേദന മുട്ടിന്റെ ഉള്ള്ന്ന്
ആഹ് അങ്ങനെന്തേലൊക്കെ പ്രശ്നം വരുമ്പതന്നെ അതിന്റൊക്കെ ഉപകാരം ഇണ്ടാവ്അ
ആഹ് അതന്നെ
ആഹ് ഇവിടിം ഇപ്പോ ഉമ്മാക്ക് ബ്ലീഡിങ്ങിന്റെ ഒക്കെ പ്രശ്നണ്ടായിരുന്നു
ആഹ്
അപ്പോഴൊക്കെ വാഷിംഗ് മെഷീൻലെന്നെ ഫുള്ള് തിരുമ്പലൊക്കെ
ആഹ് അതാ അപ്പളൊക്കെ നമ്മക്ക് ഉപകാരപ്പെട്ട സാധനാണല്ലോ നമ്മള് ഫുള്ള് അയ്ലാണ്ട് കൊണ്ടോയിട്ട് അല്ല വൃത്തിയാ വൃത്തികേടൊന്നും ആവൂല അല്ല അമ്മ്ള് പറയും വാഷിംഗ് മെഷീനൽ ഇട്ടാ നമ്മള് കല്ല്മ്മെ തിരുമുമ്പൊല്ല വൃത്തിയാവുല്ല അങ്ങനത്തെ പ്രശ്‌നൊന്നും ഇപ്പല്ല ഇപ്പയ്നങ്ങന ചെളിയാവണ പ്രശ്നൊന്നും ഇല്ലല്ലോ ഏറി വന്ന ഒരു വിയർപ്പിന്റെ ഒരു ഇത്ണ്ടാവും പിന്നെ അങ്ങനത്തെ വല്ല്യെ ചളിയാവേ അയ്ല് ഇട്ട് തിര്മ്പഅ നന്നായി നന്നാവായികേ ഒന്നും ണ്ടാവൂലല്ലോ
ഏയ് പിന്നെ ഇവിടെ പറഞ്ഞാ നല്ല ചളി ഉള്ളതൊക്കെ ഇമ്മട് ത്തിട്ട് ആദ്യൊന്ന് കല്ല്മ്മെട്ട് ഒരതീട്ടേ അതിൽ ഇടുള്ളൂ
ആഹ് ആഹ്
അപ്പൊ പിന്നെ നജസ് ഉള്ളതൊന്നും ഇടൂല
ആഹ് എന്നാ പിന്നെ കൊറേ അതന്നെ കൊറേ ഞമ്മക്ക് കൊറേ കയ്യാക്കാണ് വാഷിംഗ് മെഷീൻ ണ്ടാവുമ്പളേ ഓട്ടോമാറ്റിക്ക് പിന്നെ എന്ത് മറ്റേത് എടുത്ത് ഒൽമ്പണം എന്നൊക്കെ പറഞ്ഞഞ് അത് പിന്നെ ആവും പ്രയാസ ന്നെയ ആണല്ലോ നമ്മള് കല്ല്മ തിരുമ്മണേ കുറയുന്നുള്ളൂ ക്കിയുള്ളല്ലോ ചെയ്യണോ
ആഹ് അയ്മ അമ്മ ഞാൻ നക്കണം അയ്മക്ക് ഒരുപാട് സമയം കൊടുക്കണം
ആഹ്
സാധ മറ്റേതാണെങ്കിൽ ഒരു ഒരു പാത്രത്തിലിട്ട് തിരുമ്പീയിട്ട് നമ്മളത് ഊരണമെങ്കി മറ്റേ പാത്രത്തക്ക എടുത്ത് ഇടണം
ആഹ് ആഹ് കൊറ കുറച്ച് റിസ്ക്ക് തോന്നുന്നുണ്ട്ല്ലേ പക്ഷെ അത് എല്ലാരും പറിണ അതാണ് നല്ലത് എന്നൊക്കെ ഓരോരുത്തരോഓരോ നമ്മക്ക് നമ്മളത്തേക്ക് നന്നാവാ തോന്നുന്നു വേറെള്ളല്
വൃത്തിയാവുണ്ടെന്ന് എല്ലാവരും പറയും
ആഹ്
ആഹ് അത് കാരണം ഒക്കെ സെപ്പറേറ്റ് ഊരലും ഒക്കെ വേറെ വേറെല്ലേ
ആ അതാണ് ഇത് എല്ലാം നഞമ്മളത് ഓട്ടോമാറ്റിക് അമ്പോ ഫുള്ള് ഒരു പാത്രത്തി തന്നെയ ആണല്ലോ തിരുമ്പലും ഒലമ്പലും അത് ഉണക്കലും ഒക്കെ രീതിന്ന് കൈല്ലോ അതാണ് എല്ലാവർക്കും ഒരു ചടപ്പ് തോന്നണേ
ആ അതുകൊണ്ട് എല്ലാർക്കും ഒരു തൃപ്തി ഇല്ലാത്തത്
ആഹ് ആഹ് പിന്നെഞാനൊക്കെ ആദ്യം എന്ത് ചെയ്യറിയോ മ ആദ്യം തന്നെ ഒഴുക്ക് വെള്ളംടു പരു എന്നിട്ട കൊണ്ടേ ഐലിഡും എന്നാ പിന്നെ നജസ ഒക്കെോട് പോ അങ്ങനെയല്ല നജസ് എല്ല എന്നാല മ്മക്കൊരു ഒഴുക്ക് വള്ളം പാരണംന്നുള്ളൊരു ത്ണ്ടാവല്ലോ അയിന് ഞാൻ എന്താട്ടറിയോ ആദ്യം ഒരു വെള്ളം മേൽക്കൂടെ വെള്ളം നല്ലോണം ഒൽമ്പി പീ ഇത് പാർന്നിട്ട് പിന്നെ അയില് കൊണ്ടേയിട്ട് തിര്മ്പുംഅങ്ങനെെ ക്കരു ഇതേനി പിന്നെ ആ കേടന്ന ഒക്കെഅടെ ഇട്ടേച്ച്
ആ ഓരോരുത്തർക്കും ഓരോ വൃത്തിയാക്കേണ്ട രീതിയളാണ് ചെലപ്പോ നമ്മക്ക് ത്ര ആക്കിയാലുണ്ട് തൃപ്തിയാവൂല
അതന്നെ എ ചെലോൽ ഇ തൊടക്ന്നത് ഇതേപോലെ മോപ്പില് തൊടക്കിണതും മറ്റേത് തൊടിക്കണോ കൊറേ മാറ്റംണ്ടല്ലോ നമ്മള് ഇങ്ങനെ ഐ ഇര്ന്ന് തുണിയോണ്ട് ങ്ങനെ തൊടിക്ണ ആ രു വൃത്തി കിട്ടൂലല്ലോ മോപ്പിനോട് തൊടിക്കുമ്പോ അങ്ങനെ ഓരോ ഓരോന്നിനും ഓരോന്നിന്റെ വൃത്തിം കാര്യവും ഒക്കെണ്ട്
ങ്ങനെ ഇരുന്നു തൊടക്കൊന്നും ചെയ്യൂലല്ലോ
ഇല്ല കൊ പൊതുവേ കൊറവാ
ആഹ് എല്ലാരത്തും പ്പൊ മോപ്പൻ
ആഹ് മോപ്പന്നെ പലേ വിധത്തിലു ഉണ്ടല്ലോ
ആഹ് പിന്നെ ഇരുന്ന് തൊടച്ച് എത്തും വാണ്ടേ കയ്യേണ്ടേ എത്രങ്ങാനും തൊടക്കാണ്ടാവും
ആ പണ്ടൊരു ചെറിയ വീട് വീടുകളൊ
ആ അപ്പൊ ആൾക്കാര് ഇപ്പോ വല്യ വീടാണെങ്കിലും ആ ക്കാര് കൊറവാണ്
ആ ആള് കുറഞ്ഞ് വീട് വൽതായി മറ്റ് ആ വീട് ചെറുതു ആള് തോന്നിയേനി അതന്നെ
ഇങ്ങനെ ഓരോരുത്തരർത്തർ ഓരോരുത്തര് ചെയ്യാണ്ടാവോല്ലോ
ആ അതന്നെ.. ഹ്
ന്നട്ട് ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് ട്ക്കാണോ
ആ മഴല്ലേ സുഖല്ലേ റസ്‌റ്റ്ട്ക്കാന്
ആവൈകുന്നേര്ത്ത്ക്ക് ചായക്ക് കടിയോ അങ്ങനൊന്നും
ഉം വൈകുന്ന ചായക്ക് ചായകുടി കൊറവാണ് പൊതുവെ
ആ കുട്ട്യാളൊന്നും കുടിക്കൂല സ്കൂള് വിട്ട് വന്നാലൊക്കെ ചായ ആഹ്
അവള് പൊതുവേ ച ചായ തീരേ കുടിക്കൂല ഇനെന്ത് ചായ ണ്ടാക്കിയാലു ഓള് കുടിക്കൂല മതിരത്തിനോട് വല്യ താല്പര്യം ഇല്ലാത്ത ഒരാളാ മിഠായി ഈ ബേക്കറി മെ മാ ബേക്കറി എല്ലോ ല്ല ബേ ക്കറി മതിരുള്ള ബേക്കറി ണ്ടാവോല്ലോ അതൊന്നും ഓക് വല്യ താല്പര്യല്ല
കേക്ക് അങ്ങൻത്തൊന്നും കഴിക്കൂല
കേക്കിഷ്ടാ അത് പിന്നെ കേക്കാണല്ലൊ. അത് എപ്പളെങ്കിലും കിട്ട്ണ സാധനാണല്ലോ. ഹ് ഹും അതോണ്ട് അത് കഴിക്കും അല്ലാതണ്ടല്ലോ ഈ ഈ എന്താ പറയാ ലഡ്ഡു മുട്ടായി അങ്ങനെ മതിരള്ളൊരു ഐറ്റംസ് ണ്ടല്ലോ അതൊന്നും കൊറച്ചൊക്കെ തിന്നും തീരെ തിന്നൂലാന്നല്ല പിന്നെ ഓക്ക് എന്തോ ആവും ന്നോടറിം ക് എന്തൊക്കോ ആവ്ണ് മ്മാന്നറീം
മടുപ്പ് വരുംഅങ്ങനെ
ആഹ അങ്ങൻത്തൊരു പ്രശ്നവള് അതിന് വേണ്ടി മോന് മധുരള്ളത് മതി വേറൊന്നും വാണ്ട ഹ് ഹ് ഉം മധുരം കൊണ്ട് കു കുളിക്ക്യുവന് രണ്ടാള് രണ്ട് രീതിയിലാണ്
ആ ഇവിടെ ള്ളോര്ക്കും വാണം ആ ചായക്കന്തേലും കടി
ആ ആഹ് മഴയ്യുമ്പോഴൊക്കെ ചൂട് കട്യോന്തെങ്കിലും ഇ ണ്ടാക്കാന്നാ ണല്ലോല്ലേ.
പൊറത്ത് സിറ്റൗട്ട്പോയിട്ട്, കഴിക്കാനും ഒരു രസല്ലേ. ഹലോ... ഹലോ.